ഹലോ
ആ കേക്കുന്നുണ്ട്
ആ എനിക്ക് ഈ ഇടായിട്ട് കോള് വരണില്ല രണ്ടു ദിവസം കൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ- കോള് വരില്ല അതാ-
പിന്നെ എന്ന് എന്ത് ടോപ്പിക്ക സംസാരിക്കുന്നെ
എന്തെലും സംസാരിക്കാം
ഉം പിന്നെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞോ
ആഹ് കുടിച്ച്
ആഹ്
നിങ്ങള് കുടിച്ചോ
ആഹ് കാപ്പി കുടിച്ചു
രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് ഇനിയിപ്പൊ ഉച്ചത്തേക്കുള്ള നോക്കുന്നു ചീനി വെക്കണം പിന്നെ ഇന്നലെ വെച്ച കറി ഇണ്ടായിന്നു ഇന്നലെ ചിക്കൻ കറി വെച്ചായിരുന്നു അപ്പൊ ചിക്കൻ കറിയുണ്ട് ചോറും ആയി ബാക്കി ചീനി കൂടി വെച്ചാ - ജോലിയൊതുങ്ങി
ഉം പണിയെല്ലാം കഴിഞ്ഞോ
ആഹ് പിന്നെ നിങ്ങക്ക് ഇന്ന് എന്താ ഉച്ചക്ക് ഫുഡ്
ഇതുവരെ ഒന്നും ആക്കിയില്ല വാങ്ങാന്ന് പറഞ്ഞിട്ട്
ആഹ് ആഹ്
ഹോട്ടലന് ഓർഡർ ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്
ആഹ്
മാരേജ് കഴിഞ്ഞതാ
ആഹ് അതെ അതെ
ഉം
മന്ന കൊറെ പേര് വിളിച്ച് എന്താ ടോപ്പിക്ക് പറയേണ്ടതൊന്നും അറിയില്ല പക്ഷെ എനിക്ക്- ഇങ്ങോട്ട് കോള് വരത്തില്ലാരുന്നു ഞാനിങ്ങനെ കൊറെ രണ്ട് മൂന്ന് പേര് എന്നെ വിളിച്ച- വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളെന്താ ഫോൺ എടുക്കാഞ്ഞെന്ന്
ഉം
ഇപ്പോ ആകെ രണ്ടു പേര് വിളിച്ചപ്പോയ എനിക്ക് കോള് വന്നത് ഒന്ന് നിങ്ങള് വിളിച്ചപ്പോ വേറൊരാള് വിളിച്ചായിരുന്നു നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ആയോ
ഇല്ല ആഹ് ഇത് ലാസ്റ്റില്ലത്തെ
ആഹ് ആഹ്
ഞാനിത് ഫസ്റ്റ് ടൈമന്നാ നമുക്ക് അറിയുന്നില്ല
ഹാ അപ്പൊ ടാസ് ക്ക് കംപ്ലീറ്റ് ആയാ പിന്നെ അമ്മക്ക് അങ്ങോട്ട് വിളിക്കാന്നൊക്കെ പറയുന്നു അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കാണെങ്കി ഇന്നൊരൂസം കൂടിയേ ടൈമ് ഉള്ളു ടാസ്ക് കംപ്ലീറ്റാകാന്
എല്ലാർക്കും ഇന്നോരുസല്ലേ ടൈം ഒള്ളു
എനിക്കാണെങ്കി ആകെ കൊറച്ച് ടാസ്കേ ആയൊള്ളൂ ഇനി അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അന്നേരം ഒരുപാട് പേരെ വിളിച്ചേ ഇന്നൊരു ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണ്ടേ പിന്നെ നിങ്ങള് മാരീഡ് ആയതാണോ ഞാൻ ഇവിട ഇങ്ങനെ ഇരിക്കുവാ മോനെ നോ ആഹ് ആഹ് ഞാനിങ്ങനെ മോനെ നോക്കിക്കൊണ്ട് ഓഹ് ഓഹ് മോനെ നോക്കി ക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാ ഇത് അപ്പൊ ഇപ്പം മോൻ വെളിയിലോട്ട് എറങ്ങി പോയി കളിച്ചൊണ്ടിരിക്ക്ന്ന്
ചെറിയ മോനാ
ആഹ് രണ്ടു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ
ഉം മഴയെക്കെ ഇണ്ടോ അങ്ങോട്ട്
ഓഹ് അതെ ഉള്ളൂ ഇന്നൊരൂസം കൊയപ്പല്ല ഇച്ചിരി വെയിലൊക്കെ കാണുന്ന് തുണിയൊക്കെ വെളീല് എടുത്ത് ഇട്ട്
ഉം
! ! ! ! ! എനി ഇവിടേണെങ്കി ആക ഒര് വെള്ളവൊക്കെ കേറി ഒരുമാതിരി ആയിരിക്കുവ വീ വാർപ്പിന്റെ മണ്ട ഇല്ലേ
ഉം വെള്ളം കേറിയ
ആഹ് അത് ന്ന പറഞ്ഞാ ഞങ്ങള് ഇതാ വീട്ട് ഇവ്ടെ വീട്ടിന്റെ നേരെ മരങ്ങളൊക്കെ ഉള്ളേ അപ്പോം വെയ്ല് കൊണ്ട അത് ഒണങ്ങൂല വെള്ളം പിടിച്ച്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
ചൊമരൊക്കെ ഒരുമാതിരി വിണ്ട് കീറിയിരിക്കുവാ
അങ്ങോട്ടൊക്കെ നല്ല മഴ ആന്നീനൊ
ആഹ് മഴ പെയ്താ അങ്ങ് പെയ്തോണ്ടിരിക്കും പിന്നെ ഇന്നൊരൂസം വെയില് കണ്ടേ കൊണ്ട് ഇച്ചിരി ആശ്വാസത്തില് ഇരിക്കുവാ
ഇവ്ടെ മഴ പെയ്തോണ്ടാണ്ട് ഇത്ര സമയം ഇണ്ടായിട്ട് ഇപ്പ തൊടങ്ങി
ആഹ് ഞങ്ങളിങ്ങനെ ഇവ്ടെ ആണെങ്കി എന്തെങ്കിലും ഒന്ന് വെക്കണെങ്കി തന്നെ ഇപ്പൊ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കാരണം വെറവല്ലേ എല്ലാരും യൂസ് ചെയ്യുന്നേ അന്നേരം വെറവും ഒണങ്ങി കി ട്ടൂല വെറവ് ഒണങ്ങി കിട്ടീലങ്കി നമുക്ക് ഒന്നും ഈ വേവിക്കാനൊന്നും ഒക്കൂലല്ലേ
ഉം ഗ്യാസില്ലേ ഫുഡ് ആക്കാനൊന്നും
ഇണ്ട് ഞങ്ങള് അങ്ങനെ ഗ്യാസ് യൂസ് ചെയ്യൂല ഗ്യാസ് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ
ഉം കൊറച്ച് അത്യാവശ്യത്തിന് മാത്രം യൂസാക്കുന്നു
ആഹ് അതെ അന്നേരം ഗ്യാസ് തീരുന്ന അൻ യൂസെയ്താ പിന്നെ ഗ്യാസ് അടുത്തത് കിട്ടണങ്കി ഒരു മാസൊങ്കിലും ആവും
ഉം
ആഹ് അതുകൊണ്ട് ഇപ്പോം എല്ലാം അടുപ്പേല അടുപ്പേല് ആവുമ്പോ വെറവ് അത്യാവശ്യത്തിന് ഇണ്ടാവൂല്ല
ഉം
ഒണങ്ങി കിട്ട്ല്ല ഇവടെ ഇപ്പോയത്തെ കാലാവസ്ഥ എങ്ങനെയാ എങ്ങുണ്ടേ അതും കൊണ്ട് എല്ലാവരും വെറവും തുണിയും ഒക്കൊ എടുത്തിടാൻ വേണ്ടി യിക്കുവാ
ഉം ഇവ്ടെ നല്ല മഴ പെയ്ത് കാണ്ട്
! ! ! ! ! ! ! ! ന്ന് നിങ്ങളൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുവ ഞങ്ങളൊക്കെ ആണെങ്കി ടാസ്ക് കംപ്ലീറ്റ് ആവാതെ
ഞാനന്ന് ഇന്ന് നോക്കിയതന്നെ
ആഹ് ഇനിയിപ്പോ ഓരോരുത്തരും ഇങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടീട്ട് കിടന്ന് ഓരോ ർക്കും മെസ് ഓരോരുത്തര്ക്കും മെസ്സേജ് അയക്ക ആരും ചെലപ്പോ റിസീവർ ആകുംന്ന് പറയുമ്പോ ആരും എടുക്കത്തില്ല
ഞാനും കൊറേ ആക്ക് അയച്ച് നാരും മെസ്സേജ് നോക്കുന്നില്ല
ആഹ് ആരും നോക്കത്തില്ല. അവർക്ക് കോള് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമ്മളെ കോൾ അവര് അറ്റൻഡ് ചെയ്യത്തൂല്ല മെസ്സേജ് നോക്കത്തൂല്ല
ഉം
ഇങ്ങനെ കൊറെ പേര് മുണ്ട് എനിക്ക് ഇങ്ങോട്ട് വിളിക്കും പക്ഷെ അങ്ങോട്ട് വിളിക്കാനുള്ളരു ചാൻസ് തരത്തില്ല. അങ്ങനെ പോകുമ്പം ഞമ്മക്ക് ഞമ്മൾടെ ടാസ്ക് കമ്പ്ലീറ്റ് ആക്കാൻ ഒക്കൂല. ന്നേ നിങ്ങൾക്ക് ഇപ്പോഴാണോ പ്ലസ് ടു
ആഹ് ഞാ ഇപ്പൊ പ്ലസ്ടു പഠിച്ചോണ്ട് ക്കാണ്.
ആഹ് ആഹ്
ഇന്ന് പ്ലസ് വൺ തൊടങ്ങുന്നോണ്ട് ഞങ്ങൾക്ക് ലീവ് തന്നതാണ്.
ആഹ് പ്ലസ് വണ്ണ് ന്നൊക്കെ പറയുമ്പം പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരു കാരണം ഇപ്പോയാണെങ്കി കല്യാണം കഴിഞ്ഞ് പഠിപ്പൂല്ല ഒന്നൂല്ലാ തെങ്ങനെ നിക്കുവാ.
ഉം ഇപ്പൊ ഇജ്ജ് മാത്രേ ഇള്ളൂ തോണല്ല ഇടല്ലേന്
അല്ല ഞാനിപ്പോം അല്ലാതെ വർക്കെയ്യുന്നുണ്ട്. ഓൺലൈനിങ്ങായിട്ടേ.
ഉം
ഞാ പ്പം എനിക്ക് രണ്ടും കൂടി നോക്കണം അപ്പൊ രണ്ടും കൂടി ആവുമ്പോ എനിക്ക് സമയവും കിട്ടൂല.
എന്നിട്ട് ഇപ്പം ചെയ്യാ
ഞാന് ഈ ഓണ്ലൈൻ ടീച്ചിങ്ങില് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതിൽ നിൽക്കുവാ അപ്പ ചെറിയ ടാസ്ക് ഒക്കെ ണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കിട്ട് വേണം എനിക്ക് ടീച്ചിങ്ങിലോട്ട് കടക്കാന്.
എങ്ങനാ
ആഹ് ഇപ്പൊ പഠിപ്പിക്കാറായില്ല ട്രെയിനിങാ.
ആഹ് അപ്പൊ എയ്നൊക്കെ പഠിച്ചിനാ.
ഇല്ല ല്ല ഇത് ഞമ്മക്ക് പ്ലസ് ടു പാസ് ആഹ് ഓൺലൈനായിട്ട് നോക്കിയതാ. പ്ലസ് ടു ഒക്കെ പാസ് ആയവർക്കും ജോയിൻ ചെയ്യാ.
ഏഹ്
ഉം അന്നേരം ഞാനൊര് എന്റെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അയച്ചു തന്നെയാ എനിക്ക് അന്നേരം അതിനകത്ത് കയറി ജോയിൻ ചെയ്ത്. ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയാ നമ്മക്ക് ടീച്ചിങ്ങിലോട്ട് കടക്കാം.
ഉം. കിട്ടാനായോ ടീച്ചിങ്ങിന്റെ ഇത്?
ഇല്ല എനിക്ക ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് അഡ്മിഷൻ കൊണ്ട് അപ്പൊ നമ്മൾ ഈ കോൾ ചെയ്യുന്നാണൊക്കെ.
ഉം
അത് രണ്ട് മൂന്ന് അഡ്മിഷൻ കൊണ്ടുവന്നാൽ എനിക്ക് നേരെ ടീച്ചിങ്ങിലോട്ട് കടക്കാം.
ഉം എക്സ്പീരിയൻസ് എന്താ
എക്സ്പീരിയൻസ് ഇല്ല അത് നമ്മക്ക് ഒരു ട്രെയിനിങ് തരും
ഉം
ഞമ്മളോട് ഒരു ഫീസൊന്നും ചോദിക്കുന്നില്ല ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയേ
ഉം
അതിന് പകരം അവര് കുറച്ച് അഡ്മിഷൻ കൊണ്ടുവരാനാ പറയുന്നുള്ളൂ അഡ്മിഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാ നമ്മുക്ക് അവര് കൊച്ച്ങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം ഒക്കെ പറഞ്ഞരും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഫുള്ള് ട്രെയിനിങ്ണ്ട് ഇത് ഡിഗ്രി അങ്ങനെ ഒരുപാട് കോഴ്സുകളും ഉണ്ട് പിന്നെ പ്ലേക്ലാസ് ഉണ്ട് ടെൻത് ഒമ്പത് അങ്ങനെ ഓരോ ക്ലാ പത്ത് നമ്മുക്കിപ്പോ കൊറേ കിഴ് ഇണ്ട് അത് ടെൻത് പ്ലസ് വണ് പ്ലസ് ടു ഡിഗ്രി ടീച്ചിങ് അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പം അവരൊക്കെ പഠിപ്പിക്കണെങ്കിൽ അതിന്റേതായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ വേണല്ലോ
ഉം
അന്നേരം ഈ ഒരു അഞ്ച് അഞ്ച് അഡ്മിഷനങ്കിലും കൊണ്ടുവന്ന ബാക്കി ട്രെയിനിങ് അവര് തരും അയിന് ശേഷം ഞമ്മക്ക് ജോയിൻ ചെയ്ത് ഇല്ല ഞാനിപ്പോ ഇതിനകത്ത് ജോയിൻ ചെയ്തേ ങ്കൊണ്ട് എനിക്ക് അഡ്മിഷൻ അങ്ങ് കൊണ്ടുവരാൻ പറ്റ് റ്റിയിട്ടില്ല ഉം ഇത് ടാസ്ക് കംപ്ലീറ്റ് ആക്കിട്ട് വേണം അതിനത്തോട്ട് ഇറങ്ങാന് ഇന്ന് ഇപ്പൊ മുപ്പത് ടാസ്ക് എങ്ങാണ്ട് ഇണ്ടല്ലേ നമ്മുക്ക്
എന്റേലഞ്ച് ന്തേ കാണിക്കുന്നുള്ളൂ
ആഹ് എനിക്ക് മുപ്പത് ടാസ്ക് ഉണ്ട് ആഹ് ആഹ് എനിക്ക് ഈ ഫോണ് ഫ്രണ്ട്ന്ന് പറഞ്ഞിട്ടുള്ള ടാസ്കാ വന്നേക്കുന്നെ
ഉം
അന്നേരം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണങ്കി മുപ്പത് കോൾ എങ്ങാണ്ട ഇണ്ട്
ഉം
ന്നെ ഇത് ചിലവർക്ക് വേറെ ടാസ്കാ കൊടുത്തേക്കുന്നെ കുറെ പേർക്ക് എനിക്ക് തന്ന ടാസ്ക്കാണ്
ഉം അപ്പൊ നിങ്ങൾക്ക്ന്നെ അങ്ങോട്ടേക്ക് വിളിക്കാനുണ്ടോ
ആഹ് കൊറെ പേരെ വിളിക്കാനുണ്ട് അത് വിളിച്ച് ടാസ്ക് കംപ്ലീറ്റ് ആക്കണം.
ഇപ്പൊ ഇത് കട്ടാക്കിയിട്ട് ഇങ്ങോ ട്ടേക്ക് വിളിക്കുന്നെങ്കിൽ വിളിച്ചോ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കി
ആഹ് ആഹ്
ഇൻപ്പൊ എന്റെ ടാസ്ക് കഴിഞ്ഞണ്ട് ഇനി പറ്റോ ന്നറിയില്ല ക്ക്‌
ആഹ് അതുള്ളേ ടാസ്ക് കഴിഞ്ഞാ ഓക്കെ ടൈം ആയിട്ടുണ്ട് ട്ടാ
ആഹ് ശരി ഓക്കെ
ഓക്കെ